ന്നുണ്ടോ
ആ കേൾക്കാം എന്തൊക്കെണ്ട് വിശേഷം
ആ നല്ല വിശേഷം അവിടെ മഴയണ്ടോ ആഹ് ഉണ്ട് ഉണ്ട്
ആ ഇവ ടിം മഴ
ഉം ഉം ചായ ടിച്ചോ
ഇല്ല എണീറ്റിട്ടില്ല
ആണോ ഹാ
അവിടെയോ ചായക്കെ ആയോ
ചായ ചായ കുടിച്ചിട്ട് നടക്കുന്നു
അതെ
ആഹ് ഉണ്ട് ണ്ട് ഉമ്മ ഉണ്ട് അനിയത്തി വാപ്പ എല്ലാരും ഉണ്ട്
സ്വന്തം വീട്ടിലാവും ലേ
ആഹ്
ഉം
വാപ്പി ഇപ്പം നാട്ടിലില്ല ഇപ്പം ഗൾഫിലാ വരാനിരിക്കുന്നു ഉടനെ ഇൻഷാ അള്ളാ വരും
കുട്ടിയോളൊന്നും ല്ല
ഒരു മോളുണ്ട് മൂന്ന് മാസമായിട്ടൊള്ളു
അതെ ഇൻക്ക് ആറ് മാസായ കുട്ടിയാ
ആണേ ആ മോളോ മോനോ
മോളാ
ആ എനിക്ക്യൂ
ഉം
ഉം എന്താ പേര് മോളേ
ഹലാ മഹറിഷ്
ആഹ് ആഹ്
ഇതന്റെ യോ
എൻ എന്റെ
ആഹ്
ഹെസ് ലൻ ഹെസ് ലിൻനെ അറിയോ
ഹെസ്റ്റിലിൻ ന്ന് അറിയാം
ഹെ സ് ലിൻ മറിയം
തസ്‌ലിം.
ഹെസ്ലിം, എച്ച് ഇ.
ആ അ. അങ്ങനെ
പിന്നെ വീട്ട് ല്ആരൊക്കെ ഉണ്ട്?
ഞാന് ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്, അവിടെ നാത്തുമാര്ണ്ട്, എളച്ചിണ്ട്. ഒപ്പം അമ്മ, ഹസ്ബൻഡ് എല്ലാവരുണ്ട്.
കുടുംബത്തണോ?
ആ, എല്ല അവര് ലായിരുന്നു. എളച്ചിന്റെ പരിപാടി, അപ്പ അതിനു വന്നത നാത്തൂമാരൊക്കെ.
ആ ആ..
ഓള തൊണ്ണൂറായിയിരുന്നു ഇന്നലെ പ്രസവിച്ചിട്ടുള്ള?
ആ, ആ ആ..
ഉം.
ആ ആ.. നിങ്ങൾ പ്രസവിച്ച് നിങ്ങളടെ വീട്ടിലല്ലായിരുന്നോ? പിന്നെ മൂന്ന് മാസംകഴിഞ്ഞപ്പോ മൂന്ന് മാസം കഴിഞ്ഞപ്പോ പോയതാണോ?
മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ഹസ്ബന്റിന്റെ വീട്ട്ക് വന്നത് പ്രസവിച്ചിട്ട്.
ആ ആഹ്, സിസേറിയൻ ആയിരുന്നോ?
അല്ല.
നോർമൽ ആയിരുന്നോ?
ഇനി എപ്പഴാ എണീക്കാ? ഉച്ചക്കത്തെ ഫുഡ് ഒക്കെ ഉണ്ടാക്കിക്കണ?
ആ, ഉച്ചക്കത്തെ... എല്ലാം ആക്കണം.
ഇനിമ്മണ്ടല്ല ല്ലേ?
അമ്മ ഉണ്ടല്ലോ?
ഏ അതാണ് സ്വന്തം വീട്ട് പോയാലല്ലേ നമ്മക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റൊള്ളു അല്ലെ?
ആആ..
പിന്നെ അതേവിശ്യേം ഒക്കെ എന്തേലും ഒക്കെ ചെയ്തു കൊടുക്കും, ചെറിയ ചെറിയ പണികളൊക്കെ.
ആ ഉം.
പര തൂക്കിയ, പാത്രം കഴിക.
ആ..
പിന്നെ കുഞ്ഞിന്റെ തുണി കഴുകും ഒക്കെ എന്റെ തുണി കഴുകും, അങ്ങനെഒക്കെ ചെറിയ ചെറിയ പണികളൊക്കെ.
ഉം ഉം.
ശരി.
ക്ക നീറ്റത പക്ഷെ ആരും നീട്ടിട്ടില്ല, അപ്പൊ നേരെ മുകളിലോട്ട് വന്നതാ.
ആ ആ..
ഇന്നലെ വരെ എന്റെ വീട്ടിലായിരുന്നു, അപ്പഴായിരുന്നു ഇത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ്. ഇവിടെ വന്ന കഴിഞ്ഞാൽ തനക്ക്റിയാലോ? ഇ ഇന്നലെ വരെ എന്റെ വീട്ടിലായിരുന്നു.
ആ ആ..
അപ്പഴായിരുന്നു ഇങ്ങനത്തെൊക്കെ ചെയ്യാൻ ഒരു ഇന്ട്രസ്റ്റ്. ഇതിപ്പോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ?
അതുണ്ട് ഉണ്ട്.
ഉം, അപ്പൊ ഇപ്പോഴത്താ.. താഴെ പോയപോള് ആരും നീറ്റിട്ടില്ല, അപ്പൊ നേരെ മേളലോട്ട്ന്നെ വന്നതാ മേലെയാണ് റൂമ്.
ആ ആ..
അപ്പൊ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോഴായിരുന്നു.
ഉം.. ഹസ്ബൻഡ് ഇവിടെ പുറത്താണോ അതോ?
ഇല്ല നാട്ടിലുണ്ട് വർക്കിനു പോയി
പോ
ആഹ പോയി.
ആ ആഹ എ എന്താ ജോലി?
ആ ഫിഷർമാൻും.
ആഹ ആഹ.
താന് ഹസ്ബൻഡ് വരുന്നെ കാത്തിരിക്കാവല്ലേ
ഏഹ്
ഹസ്ബൻറിന്റെ വരവിനായി കാത്തിരിക്കാവൂല്ലേ
അല്ല യേ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച ദിവസം ഉണ്ടായിരുന്നു അങ്ങൊണ്ട് പോയേ ഉള്ളൂ
അതെ
ആം ഞങ്ങള് ഞാ ഇക്കാന്റെ വീട് ദൂരെ ആണേ
ആഹ് ആഹ്
നല്ല ലോങ്ങാ അപ്പം അതെക്കൊണ്ട് ഇടക്ക് വരും മരും രണ്ട് മൂന്ന് ദിവസം നിക്കും വാവെ കളിപ്പിക്കും പോകും ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോയേള്ളൂ
താ തന്നെ നാപ്പിനെ കൊണ്ട്പോയിട്ട് ഇങ്ങട്ടന്നെ കൊണ്ട് വന്നിട്ടുണ്ടാവൂല്ലേ
എന്തോ
നാപ്പ് കഴിഞ്ഞിട്ട് ഹസ്ബൻറിന്റെ വീട്ടിൽ പോയിട്ടില്ലേ
നാല്പ്പത് കഴിഞ്ഞിട്ടില്ലല്ലോ മൂന്ന് മാസം കഴിഞ്ഞിട്ടാ പോണെ പിന്നെ ഇപ്പം എനിക്ക് ഓപ്പറേഷനൊക്കെ ആയെക്കൊണ്ട് ഓ സെസറിയനായിരുന്നേ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടിപ്പം അവരോട് ഇങ്ങനെ പറ ഇക്കാര്യം ഞാൻ പറഞ്ഞു ഇക്കത്ത് ഇപ്പോൾ ആറു മാസം കഴിഞ്ഞിട്ട് വരാം അപ്പോൾ പറഞ്ഞാൽ അത് മതിയെന്ന് പറഞ്ഞു
ആഹ് ആഹ്
അപ്പൊ ഇങ്ങനെ അവരെ വീട്ടില് സംസാരിച്ചപ്പോ മ്മ പറഞ്ഞ് ആഹ് അവളുടെ ഇഷ്ടംപോലെ ആയിക്കോട്ടെന്ന് പറഞ്ഞു അങ്ങനെ അറിഞ്ഞിരിക്ക്യ ഇല്ല
അങ്ങനെ അതൊക്കെ ഒരു ഭാഗ്യോ
ആഹ് മാഷാല്ലാഹ്
ആഹ് അപ്പാണെങ്കി ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് ഇക്കാടെ പറഞ്ഞേ ആറ് മാസൊക്കെ ആയിട്ട് വരാ എൻക്ക് ഉള്ളിൽ മുറിവും ഉണങ്ങിയിട്ടില്ലല്ലോ അങ്ങനെക്ക പറഞ്ഞ് അപ്പൊ പറഞ്ഞ് ആഹ് കൊഴപ്പ ഇല്ല ഉമ്മാടത്ത് പറയാന്ന് പറഞ്ഞു ഇപ്പ ഉമ്മാ വീട്ടില് ഉമ്മായിക്കയൊള്ളൂ ഉമ്മാ ബാപ്പ മരിച്ചുപോയി ബാപ്പ സിഗ്ന് ആയിരുന്നു പിന്നെ ബാപ്പ മരണപ്പെട്ടു ഇപ്പൊ കുഴപ്പില്ല റീണോ
ഉമ്മ പ്രായം അത്ര ഇല്ലാത്ത അളാവൂലേ
ആഹ് ഉമ്മാക്ക് അതികം പ്രായല്ലാ അപ്പൊ ഒരു അമ്പത്തി അഞ്ച് അമ്പത്തഞ്ച് വയസ്സ്
ആഹ് സ്വയം ഒക്കെ ചെയ്യാനുള്ള ഒരിതൊക്കെ ഉണ്ടല്ലേ
ആഹ് ആഹ് അമ്പപത്തഞ്ച് വയസേ ഉള്ളു ഇങ്ങനെ വീട്ടില് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോ പറ്റും കുഴപ്പോന്നുല്ല പിന്നെ അവര്ക്ക് അവിടെ ഇക്കാടെ വീട്ടില് രണ്ട് പെൺപിള്ളേരും മിക്കായും പിന്നെ ആ ഉമ്മായി വ ഉമ്മായി വാപ്പായി ഒണള്ളെ പിന്നെ ഇപ്പം ബാപ്പ മരണപ്പെട്ടു പോയി പിന്നെ രണ്ട് പെൺപിള്ളേരെ അയച്ച് പിന്നിപ്പം ഉമ്മായിം ഇക്കായിം ഉള്ളൂ വീട്ടില്
ഉം
ഉം അമ്മ വലിയ സീനൊന്നുംല്ല അതിനെക്കൊണ്ട് പിടിച്ച്നിക്ക
ഓ
ആഹ് ഞാൻ നേരിത്തെ നല്ല സ്ട്രിക്റ്റ് ആരുന്നു ഞാൻ നല്ലപോലെപ്പെട്ടായിര്ന്ന്
ആണോ
ആഹ് കല്യാണം കഴിഞ്ഞിരുന്ന സമയത്ത് വാപ്പ സ്ട്രിക്റ്റ് ആയിരുന്നു ആഹ് വാപ്പ പറയുന്നതിന് അപ്പറൊം ഒന്നും പറ്റേ
വാപ്പ വാപ്പ പറയുന്നതിനന്പ്പുറം ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മക്ക് എന്റെ വീട്ടിലോട്ട് വരണെങ്കി ഞാൻ വാപ്പാട് അനുവാദം വേടിക്കണം അങ്ങനൊക്കെ ആയിര്ന്ന്
ഇവിടൊക്കെ പലതാണ് ഇവിടൊക്കെ ഉമ്മാന്റെതാ ചോയിക്കാ
ആണോ
ഉം
ആഹ് നമ്മളെ ഇവടെ നമ്മളിപ്പം നമ്മുടെ വീട്ടിലോട്ട് ഹസ്ബൻഡിന്റെ വീട്ടിന്ന് നമ്മടെ വീട്ടിലോട്ട് പോണേങ്കി ഹസ്ബൻഡിനോട് അനുവാദം മേടിക്കണം വാപ്പാന്റെ അനുവാദും മേടിക്കണം അങ്ങനെയായിരുന്നു ഇപ്പൊ പിന്നെ വാപ്പ മരണപ്പെട്ടോണ്ട് കൊഴപ്പയില്ല
ഉമ്മാനൊട് ചോയിക്കണ്ടല്ലേ
ഉമ്മനോട് ചോയിക്കണ്ട ഉമ്മാട് പറഞ്ഞാ മതി കാര്യം പറഞ്ഞാ മതി അല്ലാതെ പൊക്കോട്ടെ അങ്ങനെ ചോയിക്കൊന്നും വേണ്ട ഞാൻ പോകുവാന്ന് പറയും
ശരി
മറ്റേ മറ്റേതാവുമ്പോ വാപ്പോട് വാപ്പാ വീട്ടിലോട്ട് പൊക്കോട്ടെ ഇങ്ങനെ ചോയിക്കണം ഇതാവുമ്പോ ഉമ്മാ വീട്ടിലോട്ട് പോകുവാണേ
ആഹ്
ഇങ്ങനെ അപ്പയിന് ഉമ്മ പറയേ വാ പ്പ ഉണ്ടായിരുന്നപ്പോ പിന്നെ എന്താപ്പാ ചോയിക്കണായിര്ന്ന് ഇപ്പാർക്കും ഇവടെ ചോയിക്കൊന്നും വേണ്ട തനിഷ്ടത്തിന് പോകാലോന്നോക്കെ പറയും
ഉഓ
പിന്നെ അങ്ങനെ പറഞ്ഞ് ഒഴ്ക്കെയിവില് പറഞ്ഞങ്ങ് വിടും പിന്നെ വല്ല്യ ശീലൊന്നും ഇല്ലാത്തൊണ്ട് ഞാനും കാര്യ ക്കത്തില്ല
മ്മ് അത് നമ്മള് കൂടുതല് മൈൻഡ് കൊടുക്കുമ്പോഴാണ് അതൊരിതാവ
ആഹ് അത് തന്നെ
ഉം
അപ്പൊ ഇങ്ങനെ എടക്ക് പറയേ ഇപ്പം ഒന്നും നോക്കണ്ടല്ലോ ഫ്രീഡാണല്ലോ തനിഷ്ടത്തിന് പോകാലോ എന്നൊക്കെ പറയും ഞാൻ വല്യ കാര്യാക്കത്തില്ല അപ്പൊ വീണ്ടും ഞാന് അങ്ങനെന്നെ ചോയ്ക്കും ഞാൻ വീട്ടിലോട്ട് പോകാണ് അപ്പൊ തന്നെ അത് പിന്നെ വീണ്ടും വീണ്ടും ആവുമ്പോത്തേക്കും അത് പിന്നെ മട്ക്കും പിന്നെ ചോയിക്കൊന്നുല്ല
ഉം
മക്കളൊക്കെ ഉണ്ടോ മക്കളൊക്കെ ഉണ്ടോ എത്ര
ആറ് മാസം
ആഹ് ആഹ് ആഹ് ആഹ് മോളാണോ അതോ മോനാ
മോള് മോള്
ആഹ് ആഹ് പിന്നെ
കല്യാണം കഴിഞ്ഞിട്ട് കറങ്ങാനൊക്കെ പോയോ
കല്യാണം കഴിഞ്ഞിട്ടാ അതും അത് ഇത്തിരി സ്ട്രിക്റ്റായിരുന്നേ കല്യാണം കഴിഞ്ഞ്ഞ്ഞയിഞ്ഞപ്പളും ഭയങ്കര സങ്കടായിരുന്നു എന്ത്‌ന്ന് വെച്ചാ ഒന്നിനൊരു ഫ്രീഡം ഇല്ലായിരുന്നു എല്ലാത്തിനും വാപ്പാ വാപ്പാ വാപ്പാ വാപ്പാ ഇന്ന് ഒര് ഒര് കറങ്ങാൻ പോണേങ്കി തന്നെ വാപ്പാടെ പെർമിഷൻ വേണം
ഓഹ് അങ്ങനെയൊക്കെണ്ടോ
അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഞാനതിപ്പോ ഒന്നും ഓർക്കുന്നില്ല
അ അ.
ഇപ്പൊ പിന്നെ കൊഴപ്പില്ല ഇപ്പൊ എവിടനേലുംപോവാ.
ഉ
ഉ.. പിന്നെ നമ്മുടെ കൈ കാശും പിന്നെ എന്താണ്.
ഹസ്ബൻറിെ കൊണ്ടുപോകാനുള്ള ഒരു മനസ്സും വേണം.
ആഅതതെ.
ഉം.
അതു തന്നെ.
ഉം.
പിന്നനിയിപ്പം മോള ഇച്ചിരിൊക്കെ ആയിട്ടല്ല ഇനും കൊട്ടലൊക്കെ പോ പോകാൻ പറ്റുള്ളു.
ആ.
ആ അതാ പാഡ്.
ഇന്റെ അവസ്ഥ അത് തന്നെ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞപാടെ തന്നെ. വയറ്റിലുണ്ടായി പിന്നെ ചെറുതായി അതൊണ്ടൊന്നും ഉടുക്കൻ പോയിട്ടില്ല.
അവിടെ എങ്ങനെയ ഉമ്മാടെ പറഞ്ഞോാണ്.
ഇവിടെ ഭയങ്കര സീന.
ആണോ?
ഒക്കെ ചോദിക്കണം.
ഏ?
എല്ലാ കാര്യം ചോദിക്കണംന്ന്റിയാം.
ആ ആ.
ക്കത്തിന് അനവാദണം.
മാപ്പാടെ അനുവാദം മേടിക്കണ്ടല്ലേ.
ഇല്ല ഇല്ല എവിടെ ഉമ്മാരാ.
ആ.